കേൾക്കുന്നില്ലേ? ആഹ കട്ടാക്കി വിളിക്ക. ഓ കഴിച്. ഏ ചപ്പാത്തി ന്നലെ ചപ്പാത്തില്ല ഏ ആഹ ആട്ട ദോശ അത്ണ്ട് ചോറ് ആടാട്ട. ഉറുമ്പുപൊടി. അത് ഉമ്മക്ക് ഏ ഉമ്മക്ക് ഉപ്പക്കും മക്കക്കും ചോറും. ഉമ്മ മ്മക്ക് ദോശ
ആ
ചഅ ഷുഗറും പ്രഷറെല്ലാം ഉണ്ട്.
ആ
ഉമ്മ അസുഖങ്ങളുടെ ഒരു കൂമ്പാരാണ്.
ആ
പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊ ക്കെണ്ട്.
എനിക്കൊരു മൂത്തശ്ശിണ്ട് എന്റെ ഒരു ഏട്ട ൻ്റെ ഇവട ബൻ്റിൻ്റെ
ആ
അപ്പൊ ഇല്ലാത്തതൊന്നൂല്ല. അവിടെ എന്റെ ഏട്ടക്ക് ഇല്ലാത്ത അസുഖം ഒന്നൂല്ല. എല്ലാണ്ട് പ്രായല്ല.
ആ
ചെറിയൊരു പെൺകുട്ടി തന്നെയാണ്
അതെങ്ങനെ എത്ര ചെറുതിലെ
പ്രഗ്നൻസില് ഷുഗർ വന്നതാണ്
ഏ
പ്രെഗ്നൻസി ടൈംമില്
ആ ആ അത് പോയില്ലല്ലേ ചിലർക്ക് ഡെലിവറി കഴിഞ്ഞാൽ പോവല്ലോ
ഓൽക്ക് പോയില്ല പിന്നെ ശ്വാസം മുട്ട് അലർ ജ് എല്ലാം ണ്ട് ഒന്നും ഇല്ലാത്തെ ഇല്ല. മൂന്ന് നേ രാണ് ഇൻസുലിന്. ഉം
ക്കാം ഫുഡ് കൺട്രോൾ ചെയ്താലൊന്നും കൊറയലിണ്ടാവില്ല അല്ലേ ആ
രാത്രി ഒന്നും ചിലപ്പോ ഒന്നും കഴിക്കാൻ കഴിയൂല്ല
ആ വെയ്റ്റ്ണ്ട്
റ്റില്ല. ഹൈറ്റും വെയ്റ്റും ഒക്കെ നോർമലാണ്
അത് ശരി
വെയില് പറ്റൂല ഒന്നും പറ്റൂല
ഓ ഭയങ്കര പാടന്നലെ
എന്നാ പൊടിയൊക്കെ തട്ടിയ ശ്വാസം മുട്ടിട്ട്ക്കൂല
ആ ആ നിക്ക് മരുന്ന്ണ്ടല്ലേ ആദ്യേ ഉണ്ടോ അതോ ഡെലിവറി ക്ക് ശേഷം
എന്താണ് ശ്വാസംമുട്ടിന്റെ അലർജി ആദ്യെണ്ട്
ആ
ബാക്കിയൊക്കെ അങ്ങനെ പിന്നെ എങ്ങനെങ്ങനെ ഓരോന്ന് ഓരോന്ന്
ഓരോന്ന് വന്നതാണ് പിന്നെ ഈ അലർജിന്റെ മരുന്നൊക്കെ ആദ്യ കഴിക്കുന്ന ആളാണെങ്കിൽ അല്ലേ അയിൻ്റെ ഓരോ സൈഡ്എഫക്ട് എഫക്റ്റ് ആയിട്ടുണ്ടാവും ഉം ഉം ഏതായാലും അങ്ങനെ ക്ക അസുഖങ്ങള് വന്നാ പെട്ടെന്ന് ടെൻ ഉം ഉം ഞങ്ങളമ്മക്കും ഇതുപോലെ ഹസ്ബന്റിൻ്റെ ഉമ്മക്ക് മുപ്പത്തഞ്ച് വയസ്സ് തൊട്ട് ട്ട് ള്ളസുഖാണ് ഊരക്ക് ഡിസ്ക്കിന് കംപ്ലൈൻ ഉം
നടക്കുന്നുണ്ട്
എ നടക്കും ഇപ്പ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാ നടക്ക
ഓഹ്
ഏഹ് ആഹ് ബുദ്ധിമുട്ടാണ്. പിന്നെ സ്ട്രോക്കിന്റെ കംപ്ലൈയിന്റ്ണ്ട് ആ രണ്ട് ഏട്ടന്മാരുണ്ട്. ഒരു ഹസ്ബൻഡിൻ്റെ ഉമ്മനെ ഉമ്മ പോവുല. മ്മ വിടെത്തന്നെ നിക്ക. മ്മക്ക് ഇവിടെ പറ്റൂ. റ്റൊരുത് ഓര്ത് ഏട്ടന്മാരെ വീടൊക്കെ നിലം മാർബിളൊക്കെ ആയതുകൊണ്ട് അതൊന്നും ഒര് സ് കാൽന്
അത് ഓലിക്ക് ആ ഒറപ്പ്ട്ടൂല. പിന്നെ ഓല് നിക്കു. ഓലെ വീട്തല്ലേ.
നിന്ന് നിന്ന് ശീ ഇലും ഇവിടെണല്ലോ. അമ്മിലൊക്കെ പിടിക്കാനും ആക്കാനൊക്കെള്ള കമ്പിയും കാര്യങ്ങളൊ ക്കെണ്ട്. അതൊണ്ട് ഒര് ക്കെ യൂസ്യ്ത് ശീലള്ള തോണ്ട് അങ്ങനെ പിന്നെ സ്ട്രോക്കിന്റെ കംപ്ലൈയിന്റ്ണ്ട് സോഡിയത്തിന്റെ പ്രസ്നണ്ട്
സോഡിയം കൊറയാറുണ്ടോ
കൊറയാറുണ്ട് അപ്പൊ ഉം ഉം. ചേലെ സംതിങ് ഞങ്ങക്ക് ആറയാൻ കഴിയും തിന്നു കൊറവ് ണ്ടാവുമ്പളെ അപ്പോ പിന്ന പെട്ട ട്ടനന്നേ അയിന്ള്ളത് ചെയ്‌താൽ നോർമൽ ആവും അത് വരെ അങ്ങനൊക്കെങ് പോയി സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യും ഉം ഉം സ്വന്തായിട്ടുള്ളെ പക്ഷെ ഫുഡ്‌ ഒക്ക നമ്മൾ ഈ അതൊന്നും ഒരുപാട് കലായിട്ട് ഇല്യ ഉം തൊന്നുംല്യാ ഇന്നാലും പഷേ അത്യാവശ് ത്തിണ്ടാവല്ലോ രാവില കുട്ട്യാളെ പറഞ്ഞയപിച്ച് ഹ് ആഹ് അതെ തെ ഉം ഉം കറി ഉപ്പേരി അങ്ങനെ പിന്ന ഇവര്ക് ഇങ്ങനെ വേളമ്പി കൊണ്ട് കൊടുക്കണം ടാബ്‌ലെക്ക് പോയ്‌ കൊണ്ട് കൊടുക്കണം
ന്ന്ട്ടാ ടേബിൾ ഓല് വയ്ച്ച പ്ലെയ്റ്റ് അടക്കം നമ്മൾ എടുത്ത് കൊണ്ടരണം ഒരു മീൻ ഒക്കെ നന്നാക്കാൻ ഒരു പാട് സമയടുക്കും
ഉപ്പേരികൾ വേണം അങ്ങനെ
പ്പേരി വേണം മീൻ പൊരിച്ചത് വേണം കറി
പപ്പട പൊരി വേണം അതന്നെ പിന്നെ കിട്ടുന്ന മീൻ ന് അനുസരിച്ച് ണ്ടാവും
ആഹ്
സോ നമുക്ക് പണി കുറവായി
ആ പണി കൊറച്ചല് വത്തളൊക്കെ കിട്ടിയാ ഒരു ദിവസത്തിനുള്ള കണക്കാ
അതെ അങ്ങനൊക്കെ പിന്നെ രാവിലെ മദ്രസ്സിലാക്കണം ട്യൂഷനാക്കണം ബസ്ന്ന് കൊണ്ടോരണം പിന്നെ സ്കൂളിൽ വിടണം അതന്നെ കഴിയുമ്പൊ ഒരു സമയാവും
ആ എത് എത്ര വരെ പഠിച്ചിട്ടുണ്ട്
ബിയെ അറബിക്ക് ആ പിന്നെ ഒരു വർഷം സ്കൂൾ വർക്ക് ചെയ്തു‌ പിന്നെ കുറച്ചൊരു ഇപ്പൊന്നും ചെയ്യണ്ല്ല ആ കല്യാണം കഴിഞ്ഞ സമയത്ത് പൂവൻ കഴിയൂല ആ ഉമ്മ ഇങ്ങനെ ഉള്ളതൊണ്ടെ ചാൻസ് ഒക്കെ ഇണ്ടനി എനിക്ക് അതൊന്നും ഇഷ്ടല്ലേ ഓൺലൈൻ ഒന്നും ഇഷ്ടല്ല ഒരു വർഷം ഞാനൊരു സ്കൂള് വർക്ക് ചെയ്തിരുന്നു ബിയെ കഴിഞ്ഞ ഉടനെ മേരെ കല്യണത്തിന്റെ മുമ്പെ അപ്പോ അവിടെ സ്കൂൾ ഇളോര്ക്ക് നല്ല ഇതേയിനു പിന്നെ രണ്ട് മുന്ന് വർഷം വിളിച്ചീനി
പോവാൻ പറ്റില്ല അപ്പോ എന്താ ഈ ഓൺലൈൻ ടീച്ചേഴ്സ് ആയാല്
അത് ഇൻക്ക് താല്പര്യം ഇല്ല എനിക്ക് തീരെ ഒരു ഇൻഡ്രസ്റ്റ് ഇല്ല അണ് ഒരു മണിക്കൂർ അണ് ന്നാലും കൂടി ഉപയോഗങ്ങനെ കഴിഞ്ഞാല് മേ എന്തങ്കിലും ഒക്കെ ഇങ്ങനെ നോക്കി ഇരുന്നു പക്ഷേ അത് ഒന്നും ശരിയായിട്ടില്ല പിന്നെ ചെറിയ ഒരു സ്റ്റിച്ചിംഗിൻ്റെ പരിപാടി ഇണ്ടായിരുന്നു കൊറച്ച് അങ്ങനെ അത് നോക്കി പിന്നെ ഇങ്ങ ഇ ചുടായ സമയത്ത് മൂത്രത്തിപ്പഴുപ്പ് ഒക്കെ കുടി ഭയങ്കര വേദന ഓക്കെ വന്ന് പിന്നെ അതും നിർത്തി വയൻഗ്ര പിന്നെ റസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമ്പോ അത് ശരിയാ റസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ഓട്ടും നട ത്തും അല്ലേ വെയിൽ ആണെങ്കിൽ വെയിൽ വെയിൽ ആണെങ്കിൽ വിചാരിക്കും മഴ ആണെങ്കിലും ഇപ്പോ രണ്ടു മൂന്നു ദിവസമായിട്ട് ഇപ്പൊ നല്ല വെയിലാ
നല്ല വെയിലാണ് എല്ലാരുടെ അവസ്ഥ ഇതെന്നെയാണ് ലൊ എന്തൊരു ചൂടാ രണ്ട് ഫോൻ ഓകെഓടുന്നത്
കൂട്ട് ഉള്ളതുപോലെയാണ് ഇവിടെ ഫുൾ ഇങ്ങനെ മാവും ഇങ്ങനെ ഒരു എന്താ പറയാ കാടിനുള്ളിൽ ഉള്ളതുപോലെയാണ് റോഡ് സൈഡ് ആണ് ട്ടോ തേവമാരം ഇങ്ങൾ എന്ത്
ഇവിടെ മരങ്ങൾ ഓക്കെ യുണ്ട് എന്നാലും
ചുട് ഉണ്ട് നല്ല ചുട് ഉണ്ട് മുറ്റം ഒക്കെ അടിച്ച് വാരി കഴിയുമ്പോളോക്ക് വിയർ പ്പ് പണിയാവും പറഞ്ഞാൽ മനസിലാവില്ല പറിമ്പോ റേഡ് അലോട്ട് ഒകെയായിരുന്നു
ഇന്ന രണ്ട് ദിവസം മഴ പെയ്താൽ പൊടിയാണ് അന്ന് മനസ്സിന്റെ ഉള്ള് കൊണ്ട് പ്രാർത്ഥിക്കും റബ്ബേ ഒന്നും വരുന്നല്ലേ
ഇക്ക് ബുദ്ധിമുട്ട് ഉള്ളതിനെയാണോ
എ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉള്ള എരിയ യെന്നുമല്ല ഞങ്ങക്ക് അങ്ങനത്തെ ഒരു ബുദ്ധി ബുദ്ധിമുട്ടോ കാര്യങ്ങളെ ഇല്ല പക്ഷേ നമ അല്ലകിലും ഇവള്ളം കയറുന്ന സ്ഥലങ്ങളിൽ ഉരുൾ പൊട്ടുന്ന സ്ഥലങ്ങൾ അലോയിച്ചു മ്പോ പെടിയാണ് കേറുല്ലേ ഞങ്ങളൊക്കെ തൊട്ടാട്ത്ത് പൊ ഴേ തോടോ ഒന്നുല്ല കുന്നുകളോ
ഞങ്ങക്ക് പിന്നെല്ലോംണ്ട്‌ കുന്നുകളൂണ്ട് കുന്നുകള് പറയ്ണെ വല്യ കുന്നുകളല്ലട്ടോ ചെറിയ കുന്നുകള്ണ്ട്‌ പൊഴണ്ട് വല്യ പൊഴണ്ട് പിന്നെ വയിലൂണ്ട് മ്മ് വീ അതിന്റെ മുൻമ്പ് റോടാണ് അത് കഴിഞ്ഞാ വയലാണ്
രസാണ് പക്ഷെ എന്നാലും ഇങ്ങനെയാവുമ്പോ പേടിയാണല്ലേ
വെല്ല്യ വള്ളം വന്നാലേ വീട്ടി വരൂ ആ രണ്ടായിരത്തിപ്പതിനെട്ടിലൊക്കെ വന്നെ
പ്രതീഷിക്കണില്ലല്ലോ നമ്മളെപ്പളാണ്
ആ അതെയതെ ഒരു തവണ വെള്ളം വന്നത് പോലർച്ചക്കേനു മൂന്നര നാല് മണി ക്കാവുമ്പോ വെള്ളങ്ങോട്ട് കേറീട്ട്
അപ്പൊക്കെ പെട്ടന്നമ്മള് മാറണ്ടേ
മാറണമ്മള് സർവ്വ സാധനങ്ങളുല്ലേ വി ട്ടില് ഉം എന്നും ആ അതേയതെ അന്നും ന ല്ലോണം സ്വിച്ച്ബോഡിന്റെ ഹൈറ്റില് വെള്ളം കേറി ആ വെള്ളം രണ്ടായിരത്തിപ്പത്തിനെട്ടിലെ
അതിന് ആ അന്നൊരു പ്ര ഫസ്റ്റ് പ്രളയം അന്നായിരുന്നല്ലെ ഇതവേണൊരു രണ്ട് ദിവസം മഴ പെയ്താ പേടിയാണ്
ആഹ്
ഞങ്ങക്കൊരു പ്രശ്നവും വെള്ളത്താലെ മഴ പെയ്തിട്ട് ണ്ടാവലില്ല ക്ഷേ മറ്റുള്ളോരെ കുർച്ച് ആച്ച് ഭയ്ങ്കര അവലാത്യാണ് ടെൻഷനാണ്
മഴ വരുമ്പോ എന്താ
മറ്റുന്നം എല്ലാരും ഒരേമാരി
ആ ആണ് പേടിയാണ് പൊതുവെ ആ ഉരുളു പൊട്ടലൊക്കെ വയനാട്ടില് ണ്ടായ സ
ഓഹ് എത്ര ജീവന് ക്ക്‌ണ്
തൊക്കാലോയ്ക്കുമ്പോ നമ്മക്കൊരു സമാദാനണ്ടാവൂല
സമാധാനം പേടിയാണ് ഇല്ലാതെ അപ്പം ത് ഇതാ നല്ലത് രണ്ടീസം മഴ പെയ്യാ പിന്നെ വെയിലർച്ച ആ വെയിലില് എന്തെയ്യാ മഴവെള്ളം ഒക്കെ ഒന്ന്
അ വറ്റ മ്മുളെ സൗകര്യത്തിന് ലെ മ് അപ്പം ആളുകൾ കൊമ്പതരം ആവും ആളുകൾക്കെ ഇല്ല അപ്പൊ തോന്നും ഇതൊക്കെ നമ്മളെകൈ യിലാണ്ന്നെ
ആ അതൊക്കെ നമ്മളെ കൈയിലാണ് തോന്നൂല്ലേ.
തീരെ ഒര് പട
ഇതെല്ലാം നിയന്ത്രിച്ച്ണ ഇത് ആ നിയന്ത്രികച്ച്ണ ഒരാളും
ആചിന്ത ഉണ്ടാവുല
ആ സമയ
വിളിച്ച്പോവും മം ഏത് വിളിക്കാത്തോരും വിളിക്കും രാവിലത്തേക്ക് എന്താ ഞ്ഞി ആ അതെ സന്തോഷം വന്നാൽ അത് ഓർ മ്മ ണ്ടാവുല്ല ലെ
സന്തോഷം വന്നാൽ അതെ എത്ര തന്നെ ഓർമ്മ വരുല്ല നാളെ
അതൊരു മനുഷ്യന്റെ ഒരു മ്മ് ഓക്കേ ഓക്കേ